അയ്യോ
ഹലോ. കേൾക്കുന്നുണ്ടാ എടൊ ഞാനിപ്പ റീഫ്രഷ് ചെയ്ത്. ഇത് ഒന്ന് റീഫ്രഷ് ചെയ്യാത്തോണ്ടാണ് അന്തിന് കോള്ന്നത്. റീഫ്രഷ് ചൈതപ്പേ തിന്
ആ നൂറ് മീസാക് ഞാ പഠിച്ചീന്ട്ടാ. അപ്പൊ ഞാൻ നൂറുനിസാക്ക് അടിച്ചിനുട്ടാ.
അപ്പൊ കിട്ടിയായിരുന്നാ.
ഇന്ന ഓളന്തയ്യണെ ഒരു കട്ടൊക്കെ പിന്നെ പിന്നെ കോ പിന്നെ. പഠിക്കാ പറഞ്ഞിട്ട് എടുക്കല്ല പിന്നെ പറ്റിക്ക. എന്നിട്ട്ന്റെ ടാസ്ക്ഒക്കെ കളയ ടാസ്ക്ഒക്കെ പോകാ വേണ്ടീട്ട്. രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചിട്ട് അങ്ങനെ കളഞ്ഞ്ക്കാ ഇട്ക്കാതെ കട്ട് ചെയ്യ.
അത് അയ്യോ അപ്പൊ പിന്നെ സീറോ സീറോ അയ്യ എനിക്ക്.
ആഹ് അ അങ്ങനെ അങ്ങനെ ആവാമേണ്ടീട്ട്. അങ്ങനെ. ഇൻ്റത് സീറോ ആവാൻ വേണ്ടിയിട്ട് ഇന്നെ പറ്റിക്കുക മൂന്ന് പ്രാവശ്യത്തെ അങ്ങനെ പറ്റിച്ച്. ഓക്ക് കൊളയില്ല ഞ്ഞി ഓക്ക് കൊളയിലില്ല.
ആഹ് ഞനിപ്പൊ നോക്കിയിട്ട് റീഫ്രഷ്.
ഇന്റെ സീറോ ആയിക്കോട്ടെന്ന് വെച്ചിട്ട് എന്നെ പറ്റിക്ക അടിക്കാൻ പറഞ്ഞിട്ട് പറ്റിക്ക.
അന്തേരം അവളെ പേരെന്തോന്ന്. ഏത് അവളെ പേരെന്തോ ന്നായിരുന്നു? ഹലോ.
നൂറുനിസ നൂറുനിസ.
നൂറ അവളേന്ന് വിളിച്ചിട്ടില്ല. പിന്നെ ഇതിലെ വേറൊരു എവിടെ അത്. ആരാ എന്തോ ഒരു പെണ്ണാണ് ആണാണെന്ന് എനിക്ക് അറിഞ്ഞുടാ. ഇതിന്റെ വേറെ ഒരാള് സംസാരിക്കുന്നത്.
ഏഹ്
പേരെന്തോന്നാണ് എന്തോ എനിക്ക് പേരെത്ര. എന്താ അബൂബക്കറന്നാ അങ്ങനെ എങ്ങണ്ടാ ണെന്ന് തോനുന്നു അതില്. കൊടുത്തിരി
എന്റെ ആ എൻ്റെപ്പാന്റെ പേരാണ് ഇന്റെ ഇപ്പാണ്.
അബൂബക്കർ.
ആഹ്
അല്ല അതല്ല വേറെ.
എന്റെ ടാസ്ക് ഒക്കെ ആ സീറോ ആയിക്കോട്ടെന്ന് വെച്ചിട്ട്. എന്നെ പറ്റിക്ക നൂറുനിസ.
എന്താലും അവളിപ്പ മെസ്സേജ് വല്ലാം അയച്ചാ അല്ലേ വിളിക്കുന്നുണ്ടോ അവള്.
ഇനി ഓളോടുള്ള ഗുണവും വേണ്ട ദോഷം വേണ്ട ഒഴിവാക്കി.
അല്ല എനിക്കും അങ്ങനെന്നെയായിരുന്നു രണ്ടു പേര് ഇങ്ങനെ കളിപ്പിച്ച് എന്ന് വെച്ചാ. ഒരുത്തി റിങ്ങ് ചെയ്തുട്ടാ ന്നിട്ടേ അവള് കോളെടുത്ത ല്ലായിരുന്നു പിന്നെ ഞാൻ പിന്നെ. ഞാനും പിന്നെ
ഓള് നൂറുനീസ അങ്ങനത്തനേ ണ് എന്താ അറിയോ ഓക്ക് ചെയ്ത. ടുക്കാള്ള വർക്കൊക്കെ ഇന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ ഒരു സ്വഭാവമാണ് ഓക്ക് ചെയ്യി ഒക്കെയള്ള വർക്കൊക്കെ സ്റ്റാറ്റസ് വർക്കും എല്ലേതും അക്കൗണ്ട് ചില സബ്സ്ക്രൈബ് വർക്കും ഒക്കെ ചെയ്യിപ്പിക്കും. റിവിയൊക്കെ ചെയ്യിപ്പിക്കുക.
ആ അങ്ങനെ കൂടുതല് ആൾക്കാര് സഹായം ചെയ്യാൻ
ഞാൻ എന്തെങ്കിലും ഇന്റെ വർക്ക് സ്റ്റാറ്റസ് വെക്കാനോ എന്തെങ്കിലും റിവ്യൂ ചെയ്യാനോ പറ ന്നാലെ ഓൾക്ക്പലേ പലേ ഇതും പറഞ്ഞിട്ട് ചെയ്തരായിരിക്ക. പലതും പറഞ്ഞു ഒയിവാവ. ശരിയാവണില്ലൊക്കെ പറഞ്ഞിട്ട് ഒഴവാവുക ഓളത് ഇന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുക ഞാൻ ഓളൂ ഓളോട് പറയുമ്പോ ഓള് ഒഴിവാവ അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ് ഒക്ക് ഓള കാര്യം മാത്രം. മാത്രം നോക്ക.
ഓളെ ഓള കാര്യം മാത്രം നോക്ക ഞാൻ പറഞ്ഞാല് ചെയ്തെ രൂല്ല. എന്നന്നെക്കൊണ്ടല്ലാം ചെയ്യിപ്പിക്ക ഞാൻ എന്തെങ്കിലും പറഞ്ഞാ ചെയ്തെരൂല.
ഒന്നും വേണ്ട ഒഴിവാക്കി വേറെന്താ
ചായ കുടിക്കാറായ ഉം അങ്ങനെ ചെലോര് അങ്ങനെ ചെലോര് ഇണ്ട്. അത് ചെല്ല്ണില്ല അങ്ങനെ.
ഓലെ കാര്യം നേടാൻ വേണ്ടി പല ഇതും പ്ര പ്ര പ്രയോഗിച്ച നമ്മൾ എന്തേ പർഞ്ഞാൽ ചെയ്തു തരൂല
ഉം അയ്‌ ശരിയ.
ഉം ഉള്ള ഉള്ളെ പോലെ പറയണ്ടേ ഞാൻ ഓള ഓർഡർ ഒന്നും വേണ്ട ഒഴിവാക്കി എന്റെ മൂന്ന് ട്ടാസ്കോള ൻ കാണി വേറെ എന്താ
പിന്നെ ആ കടയിൽ പോയായിരുന്നാ?
ആര്
പോണം എന്നൊക്കെ പറഞ് ലേ അടുത്ത് സാനം മേടിക്കാ
കട കടൽ പോ പോ ഇപ്പ ഇപ്പ കടക്ക് പോകേണ്ട ആവശ്യ ഇല്ല പോ ആവശ്യംണ്ടാവുമ്പോ പോവും
ആ
ഈ പിന്നെ കോൾ ചെയ്യരുത് അല്ലെങ്കിൽ നടക്കൂല. ഇത് ആരും നല്ല പൊലെ ചെയ്യണില്ലില്ല ആളെ കിട്ടൂല എല്ലാരും ഒരു എല്ലാരും ഫ്രീയല്ല ഞക്ക് പണിയാണ് ന്നൊക്കെ പറഞ്ഞു ഒഴിവാവാണ് കോളയില് നടക്കൂല
ആഹ് അത് കൊറെ പേരൊക്കെ അവരൊക്കെ ഇങ്ങോട്ട് വിളിക്കാനേ പറ്റത്തുള്ളൂ
കോള് ചെയ്യാതെ വേറെ ടാസ്ക് വർക്കൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാ ഈ കോളിന് നടക്കൂല
പിന്നെ അവക്കന്ന്വച്ച ഇങ്ങനെ ഒള്ള സമയത്തൊന്ന് എപ്പഴും ഹോൾഡ് ചെയ്തോണ്ടിരിക്ക്ണ്ട് അവര് തറി ചെയ്യണങ്കിൽ റിസ്ക്ള്ള പരിപാടിയണ്
ഉം വേറെ ടാസ്കാണ് നമ്മൾ സ്വയം ചെയ്താ മതി വേറൊരാളെ കാല് പിടിച്ചേണ്ട ആവശ്യല്ല
അതെ ഇ ഇപ്പൊ എത്ര പേരുണ്ട് ഓൾറെഡി നാലു പേരെ ഉണ്ടോ?
ഏഹ്
മൂന്നാല് പേര് കോൺടാക്ട് ചെയ്യാ വന്നത
കോടാക്ട് ഒക്കെ ഇഷ്ട പോോ അതുണ്ട് അങ്ങ സ്റ്റാറ്റസ് നോക്കാൻ പറഞ്ഞാലും അത് നോക്കൂല സ്റ്റാറ്റസ് അങ്ങോട്ട് നോക്കിടു താലും നോക്കൂല ചലര് നോക്കൂ ചലൂർ നോക്കൂല കൊറേ കോൺടാക്ട്സ് ഒക്കെ ഉണ്ട് ഇ നൂറ്റി സംതിങ് കോൺണ്ടാക്ട്സ് ഉണ്ട് നാലും ആരും നോക്കൂല എല്ലാര നമ്പറും ഒഴിവാക്കണം ന്നാണ് അത് സവ നീ സേവ ഴര്ത് സ്റ്റാറ്റസ് നോക്കാത്തവരു നമ്പറൊക്കെ ഒഴിവാക്കുക
ഞാനാണെങ്കിൽ സ്റ്റാറ്റസ്ങ്ങനെ നോക്കാറേയില്ല
എല്ലാവരുും നമുക്ക് എത്തി പോകില്ലോ നോക്കാനേ അപ്പൾ നമ്മളത് നോക്കണോത് മാത്രം നോക്കി കൊടുക്കുക.
ഞാൻ സ്റ്റാറ്റസ് അങ്ങനെ നൊക്കറേയില്ല പിന്നെ യാദർഥ്യികമായി മാത്രേ ഞാനും സ്റ്റാൻസ് ക്കാറുള്ളൂ.
ഈ കോളയ് വല്ലാത്തൊരു ചോറാട്ടാ
ഞാനതാണ് ഈ പരസ്യ കമ്പനി ചേരാത്തത്.
ഈ കോള് ചെയ്യണ ടാസ്ക് നടക്കൂല ഇത് വേറെ ട്ടാസ്ക് ആണെങ്കി നമ്മൾ സ്വയം ചെയ്‌ത മതി കോളോയ്യുമ്പോ എല്ലാർക്കും ബിസി ആണ് ആകെ ടൈമില്ല ടൈമില്ലാ എല്ലാരും പർഞ്ഞത്
പിന്നെ ചിലർക്കൊക്കെ രാത്രി ഫ്രീ ആവത്തുള്ളൂ
ആഹ് ചെലലൊവര് രാത്രി രാത്രി ഫ്രീയാവുള്ളൂ ഇപ്പൊ പകല് പണിയല്ലേ പണി കഴൂല പണി കഴിഞ്ഞിട്ടില്ല
പിന്നെ ചെലര് രാത്രി ഫ്രീ ആവില്ല കൊള്ള തന്നെ അവര് കെട്ടിയ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്
അല്ലെങ്കിൽ ഈ കോളേജിൽ നടക്കൂല വേറെ ടാസ്ക് ണ്ടെങ്കി പറ്റും. നമ്മൾ സ്വയം ചെയ്യ്ണ ട്ടാസ്ക് മതി അതാണ് നല്ലത്
വേറെന്താ
ആഹ് പിന്നെ നമ്മളൊരു വീട് വരെ പോവാൻ പോണ്ട് അതാണ് കുറച്ച് ഇൻക്കാണെങ്കി ജോലി ചെയ്ത് പോവെര്ന്നു നമ്മളെ ഇവിടെ അടുത്തുള്ളതന്നെ ഓ ഓപ്പറേഷൻ ചെയ്ത് കടക്കുന്ന് കേട്ടാ അപ്പ
പ്രഷം
ഏഹ്
ഹെർണി ന്ന് പറയും ഹെർണി പിന്നെ വയറ്റില് എങ്ങാണ്ടോ മോയെ എങ്ങാണ്ട്
കേട്ട്ക്കുന്ന്
അപ്പൊ അത് അങ്ങനെ രണ്ടൂന്ന് ദിവസായി നമ്മള് കാണാൻ പോണം കാണാൻ പോണന്ന് നടക്കൂല ഇന്ന് കെട്ടിയോൻ ഒരുങ്ങിയിരിക്കണേന്ന് പറഞ്ഞിട്ടാണ് പോയത് കെട്ടിയോന്റെ ന്ന്
ഉം
സ്കൂൾന്ന് വന്നില്ല ഇനിയിപ്പൊ വര രാത്രി
രാത്രിങ്ങള് കുളിക്കൊള്ളൂ ലെ രാത്രി കുളിക്കൊള്ളൂ ല്ലേ കുളിക്കൊള്ളൂ ലെ ഇങ്ങള്
ചെൽപ്പം ഞാൻ ഇപ്പൊ കുളിക്കാൻ ചാ
ഏഹ്
പോവാൻ വേണ്ടി ഞാൻ ഞാനീ കുളിക്കുന്നത് എനിക്ക് ഇഷ്ല്ലാത്ത കര്യാണ്
ഉം
ഭയങ്കര മടിയാണ്
ആഹ് കുളി തൺക്കുവോ തണുത്തിട്ടാ മടി
ഉം ഭയങ്കര തണുപ്പല്ലേ
വെള്ളം ചൂടാക്കി കുളിക്കെ ഞാൻ അങ്ങൻത്തെന്നെ തണുത്തായി വെള്ളം ചൂടാക്കി കുളിച്ചു ഇക്കും തണുപ്പ് വയ്യ ഞാനും ചൂടാക്കി കുളിക്കരാണ് ചൂടാക്കി കുളക്കരാണ്
ഉ പിന്നെ നമ്മക്കീ പിന്നെ തു തുണി കഴുവൻ കുളികയുബൊ എനിക്കായി എന്നും
തട്ട കൂല
ആ എനിക്കാണെങ്കിൽ തുണി കഴുവാനൊക്കെ ഒരു ലോഡ് കാണും കേട്ടാ ഡെയിലി ഓ ഇന്ന് ഞാൻ രാവിലെ രണ്ട തണ ഉള്ളതങ്ങ് കഴുകി ഇട്ടു എന്നിട്ടാ ഇനിയും കിടക്കുന്നുണ്ട് നീട്ടിരിക്കുന്ന ഉം ഉം
വാഷി് മെഷീലാ
ആ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല നമ്മളേ കൈ തന്നെ മെഷീൻ
ആ
ആ വ മെഷീ കൈ. മെഷീൻ
ഫഹ്മസ
ആദ്യം സർപ്പു ഇടും ചെലപ്പോ അപ്പഴ തന്നെയും കഴിയും ഞാനി ത് കൊറെയെ മണിക്കൂർ ഒന്നും വയ്ക്കാൻ ചെലപ്പോ നിൽക്കൂ അപ്പഴ ക
അല്ലരു അരണക്കുറച്ചാൽ മതി അരണിക്കൂറിട്ടാൽ മതിയല്ലൊ
എന്തോന്ന്
അരമണിക്കൂർ സർഫിലിട്ട് തിരിമ്പിയാ മതിയന്ന് പറിയ
ആ പിന്നെ ആ അര അതില്ല നമ്മള അവിടെ ഇട്ടിട്ട് പോയല്ലേ പിന്നെ കൊറെ മണിക്കൂറത്തേക്ക് ആ വാർ തോട്ട് പോവൂല്ല മനസ്സിലായ തിരിഞ്ഞു നോക്കണ്ടേ പിന്നെ കൊറേ നേരം
അപ്പോഴൊക്കെ മറ്റേ മറ്റേൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെത് ആയിക്കോളും
ഞാനാണെങ്കിൽ ഭയങ്കര മടിയണ എക്ക് സ്ലോയാണ് ചെല ടൈമ